ഹലോ ഹലോ കേൾക്കാവോ? ഒന്നും പറയണില്ലല്ലോ. റേഞ്ച് പോയോ.
ഹലോ
ഹലോ കുട്ടിയാണ് ആദ്യത്തന്നെ ഹലോ പറഞ്ഞോണ്.
ഹലോ
കേൾക്കണില്ലേ. കേൾക്കില്ലേ? കേൾക്ക്ണില്ലേ
ഓ
എന്താ ഒന്നും പറയാത്തെ റേയ്ഞ്ചിള്ളോട്ത്ത് പോയി നിക്ക് റേയ്ഞ്ച്ള്ളോട്ത്ത് പോയി നിക്ക്ന്ന് പറയ
റെയ്ഞ്ച്ള്ള സ്ഥലന്നേയ്ര്ന്നു പക്ഷെ അവ്ട്ന്ന് കേൾക്ക്ണ്ല്ല അപ്പൊ ഞൻ വേറെ സ്ഥലത്ത്ക്ക് മാറി
ആഹ് അതാ നല്ലത് ഫോണും കൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ടും മാറാ നല്ലത് ആഹ് ഇപ്പ കേൾക്ണ്ട്
എടാ എന്തൊക്കേ ഫുഡ് കഴിച്ചോ
ഇപ്പ കൊയ്പ്പല്ല്യ
ആഹ് ആഹ്
ആഹ് ഫുഡ്ഡൊക്കെ കയ്ച്ചു അതൊക്കെ കയ്ച് വെർതെക്കാ മൊബൈലില് നോക്കി നോക്കി പറഞ്ഞിലേ എന്ത് ഇന്ന്പ്പൊ ഞാൻ പ്രത്യേകിച്ചായിട്ടൊന്നുണ്ടാക്കി ട്ടീല രാവിലപ്പെന്തേനി ആഹ് പൊറാട്ട കൊണ്ട്രിപ്പിച്ചു അയ്കെന്താ പറല് രാവിലെ തന്നെ മീൻ വന്നപ്പം മീൻ കറി വെച്ചിര്ന്നു ചെറിയ ബെത്തൽ മീനില്ലെ ങ്ങളെ നാട്ടിലെന്താ പറയാറീല ഞങ്ങളെ നാട്ടില് ബെത്തൽന്നാ പറയാ
വത്തൽ വ
ഞങ്ങളാട്ടില് വത്തൽന്നറിം ആഹ് ആഹ്
ഇങ്ങളതന്നെ പറയ ബത്തൽ ആ കറി വെച്ച്ര്ന്നു ആ കറിയവിടെണ്ടായിര്ന്നു അ അപ്പഴാണ് കൊർച്ച് കയിഞ്ഞപ്പം എളേച്ചി വന്നത് കുട്ട്യോളൊക്കെന്ന് ഉച്ചക്ക് ചോറ്നിങ്ങോട്ട് വരേം ചെയ്ത് തറവാട്ടിക്ക്
ആഹ് ആഹ് ആഹ്
അപ്പോല് കുട്ട്യോളൊക്കെ തറവാട്ട് ക്കോയി പിന്നെപ്പ ഞാൻ ഒറ്റക്കല്ലേ
ആഹ് ആഹ് ആഹ്
ക്കൊറ്റക്കാവുമ്പൊ എത്തേങ്കിലൊക്കൊരു തട്ടിക്കൂട്ട് മതിയല്ലോ ഞാനെന്തേ കാട്ടി ഇന്നൽത്തെ ചോറ് ഫ്രിഡ്ജിലിണ്ടായിര്ന്നു ആഹ് ഇന്നൽത്തെ ചോറ് ഫ്രിഡ് ജിലിണ്ടെയ്ന് അത് തളപ്പിച്ചൂറ്റിക്കാണ്ട് നേരതാണ്ട് കയ്ച്ചു
ആഹ് ആഹ് ആഹ്
അങ്ങനെന്നത്ത് കയ്ഞ്ഞ് ഇഞ്ഞിപ്പെ രാത്രിക്കക്ക്ള്ളതല്ലേ രാ രാത്രിക്കക്ക് ദോശേ അങ്ങനെന്തെങ്കിലൊക്കെണ്ടാക്കി ഉം മീൻകറീണ്ടാവല്ലോ അങ്ങനെന്തെങ്കിലൊക്കാണ്ടൊപ്പിച്ചണം
ആഹ് ആഹ് ആഹ് ആഹ് അഹ് ഉം ഉം ഉം ഉം തിക്കക്ക് പിന്നെന്തെങ്കിലൊക്കെ മതിയല്ലൊ
പിന്നെന്തെിലൊക്കെ മതിയല്ലോ
ഒര് ആവുമ്പൊ പിന്നെന്തെങ്കിലൊക്കെ തട്ടിക്കൂട്ട് മതിയല്ലൊ ഞാന് സാധാ സാധാ ചോന്നെടോ ഞാന് ചിക്കൻ വേങ്ങും പിന്നെ ചി പുളിങ്ങ വറ്റിച്ച്ക്ക്ണു ആഹ് ക ചിക്കന് കറി കു
ആഹ് മുരിങ്ങ വറ്റിച്ചാന്ന് പറ ആഹ് ആഹ് വറ്റിച്ച മുരിങ്ങ വറ്റിച്ചാന്ന് പറഞ്ഞാ ആ തേങ്ങൊക്കെട്ട്ക്കാണ്ട്ള്ളതല്ലേ
ആ വ വ വെക്കാ
ആ തേങ്ങൊക്കെട്ട്
ഹലോ ആഹ് തേങ്ങ ഇ ഹസ്ബൻഡിന് തേങ്ങട്ണതൊന്നു തേങ്ങൊന്നിട്ട്ട്ടില്ല വെറ്തെ കഞ്ഞിവെള്ളത്തില് പച്ചമൊളക് ന്താ വെളിച്ചെണ്ണ പാർന്ന്ക്ക
ആഹ് അല്ലാ ഈ തേങ്ങട്ട് വട്ട്കാണ്ട് വെക്കണല്ലോ രസം അതിതിന എന്ത ഞങ്ങളുടെ നാട്ടിൽ പറയാം ഒ ലുത്താണോ ഒലുത്ത
എങ്ങോട്ട് ഇങ്ങാട്ടു ഉ പേരിയാക്കാം. പക്ഷെ ഹസ്ബന്റിന് ഇഷ്ടല്ല. ആഹ തേങ്ങ ഇടുന്നതേ ഹസ്ബന്റിന് ഇഷ്ടല്ല. ആഹ് ആഹ് ആഹ് എനിക്കിഷ്ട കേട്ടോ. അതിങ്ങനെ തേങ്ങ വറുത്ത ഉപ്പേരിയാക്കലോ മുരിങ്ങ അപ്പൊ നല്ല ടേസ്റ്റ്. ടങ്ങ്
ആ അതന്നെ. അങ്ങനാ കഴിക്കുമ്പോഴാ രസം ഉണ്ടാവില്ലത് അല്ലാ ഞ
രസംണ്ടാവല്. പ പക്ഷെ ആ അങ്ങന വെച്ച ഞാൻ മാത്രം കഴിക്കണ്ടിരും. കുട്ടികൾക്ക് അല്ലെങ്കിലെ പറ്റൂല്ല.
ആ ഏ ഒരു ഇലകളൊന്നും കഴിക്കൂല.
ഒന്നും കഴിക്കൂല. മുരിങ്ങ ച്ച ഇല്ല.
ശരിക്കും ശരിക്കും അതൊക്കെ നല്ലോണം കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കണം. ഇലകള് പഴ എല്ലാ പരിപ്പ് പരിപ്പിന്റെ വർഗ്ഗങ്ങളിലേ ഉം. പരിപ്പ് പ്പ വർഗങ്ങൾ അതൊക്കെ. കാരണം അതൊക്കെ നമ്മൾ കൊടു ത്തക്കാണ്ടുള്ള പ്രോട്ടീനുകളാണേ. ഏ
അതെന്നെ. ഇനി കഴിക്കണ്ടേ. നോക്കൂല്ല. ചെറുപയറും ച്ചാല് കഴിക്കും' വേറെ പിന്നെ കടലകളൊക്കെ രാവിലെയൊക്കെ കറി വെക്കുല്ലോ? ആഹ്‌ രാവിലെ കറി കറി വെച്ചാല് കടലകളക്കെ. കഴിക്കും കടലകളക്ക. ഫീസും മറ്റേ പീസും ഒക്കെ
പിന്നെ അങ്ങനത്തെക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി. കാരണം എന്താണോ ഈ കുട്ടികൾക്ക് ഇലക്കറികൾ കഴക്കണില്ല എന്നുണ്ടെങ്കിലേ പരിപ്പുവ വർഗ്ഗങ്ങളെങ്കിലും കൊടുത്ത കാണ്ടായിട്ടുള്ളതാക്കേണ്ടി വരും. അല്ലാ ഞാൻ പിന്നെ ഇതന്നെ ഒരു സ്കിന്നിമല തൊലിമലക്കെ എന്തെങ്കിലും കുരുക്കളോ കുറച്ച് കുറച്ച് എ എന്താ പറയുക പ്രായം കൂടുമ്പോളേ കാരം പെട്ടെന്ന് തൊലികൾക്ക് പല പല പ്രശ്നം ങ്ങള വരിക. ഇങ്ങനെ ഓരോന്ന് വി വിറ്റാമുള്ള സാധനങ്ങൾ കിട്ടാതാവുമ്പം പല പല പ്രശ്നങ്ങളും ഉണ്ടാവും.
പക്ഷെ എന്ത് ചെയ്യാം അങ്ങനെ വഴിയല്ല ഉം ഉം
പ്പം മുതലേ നമ്മൾ കഴപ്പിച്ച് കൊണ്ടുകണ്ട് അങ്ങനെ ശീലാക്കി കൊണ്ടിരണ്ടിയിരുന്നു.
ഉം വെറും എത് മാത്ര കുട്ടികൾക്ക് ചിക്കൻ മാത്രം. ബീഫും തന്നെ, അങ്ങനെ വാണ്ട
പ്പം മുതലേ നം. ചെറുപ്പം മുതലേ നമ്മള്. എന്താ, പറയല്. ആഹ് കുട്ട്യൾക്ക് എരു എരി വരും വിചാരിച്ചിങ്ങാണ്ട്. അങ്ങെൻത്തെ സാധനം ങ്ങളൊന്നും കൊടുക്കാതെ ചെൽപ്പം കോഴിയൊക്കാണെന്നുണ്ടെങ്കിൽ, കേയികാണ്ടോ. താക്കിക്കാണ്ടൊക്കെ കൊടുത്ത്കാണ്ട്. ശീലാക്കി കൊണ്ടൊരും. അത് ഈ കുട്ട്യള് എരുവറ്റാതെ പഠിച്ച്, പഠിച്ച്, വലുതാവുമ്പളും ഇതെ തെന്നെ, പഠിത്തം വെരാണ്.
അതെ പോൽത്തെ, പക്ഷെ ഞാനെ, ഞാ, അങ്ങനെ കയ്കി കൊടുക്കൂലട്ടോ. ഞാ കൂട്ടലില്ലാങ്ങനെ എരിവോട് കൂടി അങ്ങെ, മ്മള് എങ്ങനെ വെക്ക്ണു അത്.
ണ ആഹ്.
ആ അങ്ങ തന്നനിൽക്ക
ആഹ്, എല്ലാ സാധനം. തേ, മയ്രിയെന്നെ നമ്മുളാ ചെറു പ്രായത്തിലുണ്ടല്ലോ, ന്ന് വേ പെട്ടെന്ന് തൊള്ളാട്ടി തരുവല്ലോ. ആഹ്, ചെറുപ്രായത്ത് ആഹ്, ചെറുപ്രായത്ത് തന്നെ എല്ലാ നമ്മള്തന്താത് കഴിക്ക്ണ് അതൊ ഓൽക്ക് കൊട്ക്കെണം.
കൊടുക്കെണം ന്നാള് ചെറിയെ മോള് മറ്റേ, വല്യ രണ്ടാള് ന്ന്. ഇപ്പയീ എലക്കറികളും, ഉപ്പേരികളൊന്നും വെച്ചാ കയ്ക്കൂല. വെജിറ്റബിള് പയറ് അങ്ങൻ
ആഹ് ആഹ്
അപ്പൊ ചെറുപ്പം മുതലെ അങ്ങനെ കൊടുത്തിരുന്ന അല്ല അതും ചോറ്ഴിക്കുമ്പോ-
ആഹ് ആഹ്
ഒരു മൂന്ന് വയസപ്പ കഴിക്കൂല പൈന്ന് പറഞ്ഞ് തുപ്പു മുട്ടയ്ക്കും അതന്നെ അതാണ് അവസ്ഥ
മുട്ടയ്ക്ക് പ്രശ്നുല്ല മുട്ടയിൽ പ്രോട്ടീനാണ് കൊയ് പ്പല്ല മുട്ടാ പാലൊക്കെ പക്ഷെ ആ ഈ കോഴി കഴിക്കണ നല്ലതല്ല കോഴി കഴിച്ചാല് ഇപ്പൊന്നും കുട്ടികൾക്ക് പ്രശ്നുണ്ടാകൂല
ഉം
കുറച്ച് കയ്യൂലെ ഓര ഒരു ഏജത്തൂലെ ഒരു കുറച്ചൊക്കെ ഒരു പ്രായംമാവുമ്പോൾ ആ പ്രായവുമ്പോ തന്നെ ഓലെ ശരീരം- രണ്ടും രണ്ടായിങ്ങദിങ്ങാട് മാറും അതായത് എന്താ പറയ തടി വെക്കു ക അങ്ങനത്തെ പല പല പ്രശ്നങ്ങളും ശരീരത്ത് വേറലൊടുങ്ങും
ഉം
ഇപ്പത്തെ കോഴികളൊക്കെ അങ്ങനെയല്ല നമ്മള നാടൻ കോഴക്കള്മാരി ഇല്ലല്ലോ
അതന്നെ നാടൻകഴി എവിടുന്നെങ്കിലും ഒന്ന് കിട്ടിയാലോ അത് പറ്റ- പറ്റൂല്ല കുട്ടികൾക്ക് അത് കഴിക്കൂലല്ലോ?
ഇല്ല
അതാണ് എല്ല് അതാ എല്ല് കൂടുതല് പറഞ്ഞിട്ടെ കൈ- കുല
ആഹ ഈ കോയിന്റെ മായിരിഅല്ലല്ലോ അത്
അതാണ് ആ പ്രശ്നം വരുന്നതേ നമ്മള അടുത്തന്നെ ഒരുപാട് തെറ്റുകൾ പറ്റണത് നമ്മള് ചിന്തിക്കൂല- നമ്മള് ആഹ് കുട്ടികൾ അത് തിന്നണ്ടല്ലേ, ന്നാ അത് വാങ്ങി കൊടുക്ക എന്താ തിന്ന തിന്നണ വാങ്ങി കൊടുക്കന്ന് പറിം
കോഴി എപ്പോഴൊന്നും വാങ്ങൂല ട്ടോ, ഓരെ ഇപ്പാക്ക് അങ്ങനെ കോഴി അങ്ങനെ പറ്റെന്നെല്ല. ബീഫ ബീഫ് അപ്പ കുട്ടികൾക്കും പറ്റൂലേ അതാണ് ഉം എന്താ ചെയ്യാ ഇന്ന് മഴല്ല രാവിലെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചാറി പോയി എങ്ങനെ?
അവിടെ മഴുണ്ടോ ചൊയ്ക്കാ
ഇല്ലല്ല, അതില്ല
ആഹ് ഇന്ന് ആ ഇവിടിണ്ട് നല്ല വെയിലാണ് ഇപ്പൊ
ഉം, ഉം നല്ല വെയിലൊന്നുല്ലട്ടോ ചെറുതായിട്ട് മഴ വരുന്ന പോലുണ്ട്.
ആഹ്, ഇവിടെ നല്ല വെയിലുണ്ട് നല്ല നല്ല വെയിൽ നല്ല വെളിച്ച ഉച്ചാണ്, ഇഞ് രാത്രിക്കക്കെ ആ ഭക്ഷണം തന്നെയാ?
ആഹ് ഭഷ്ണം തന്നെയാ ഹസ്ബൻഡ് ചപ്പാത്തി കഴിക്കും ചപ്പാത്തി ഹസ്ബന്റ് പിന്നെ ചപ്പാത്തി കയിക്ക, ചപ്പാത്തി പരത്തിവെച്ചതുണ്ട്
മക്കൾ ആഹ് മക്കള് ചപ്പാത്തി ഒന്നും കഴിക്കൂല?
ചപ്പാത്തി കഴിക്കും
ഹലോ
ഹലോ
ഇവിടെ ഇന്റെ മക്കൾക്ക് ചപ്പാത്തി ആയാ മതി ഞാൻ എന്നിട്ട് അത് ഇണ്ടാക്കാൻ ഒരുങ്ങൂല
ആഹ്, മച്ച ചിക്കൻ കറിയും ചപ്പാത്തി ആണെങ്കി ഓല്ക് നല്ല ഇഷ്ടാ ചിക്കൻള്ളന്ന്
ആഹ് ചപ്പ ചപ്പാത്തി കഴിച്ചാ എന്താ? മക്കൾക്ക് അല്ല, മക്കളല്ല. മക്കളാകങ്ങട്ടേയ് ഒണങ്ങി പുട്ച്ചും കാരണം, നമ്മളെങ്ങനേലും തിന്നിട്ട് തടിക്കെട്ടെ, തടിക്കെട്ടെ ജാരിച്ച് ണ്ടാക്കെയ്ക്കാരം. ഇത് ചപ്പാത്തിയും കൂടി കഴിച്ചാ പിന്നെ പറ്യും വാണ്ട്യേര്ലേയ്
ഉം.
അപ്പ പിന്നെ ഞാനത്ണ്ടാക്കാൻ തെന്നെ ഒരുങ്ങലില്ലാ. എൻക്ക് നല്ല താല്പര്യക്കെണ് പറഞ്ഞിട്ടെ
ഉം ഉം ഉം എ
ഓരോന്നിന് ഓരോത്. ഫോം വിളിച്ച് ഫോം വിൾ ഫോൺ വിളിച്ചിച്ച് ചടക്കലോടങ്ങിയി ഇപ്പോ ഇപ്പൊ വേറെ ഉള്ള ഫോൺ തന്നെ എടുക്കാൻ വയ്യാ
ഉം അയ് ശരിയാണ്
ഇപ്പൊ സത്യം പറയയാണത് ഉണ്ടെങ്കില് വിളിച്ച് വിളിച്ച് വിളിച്ച് വിളിച്ച് വിളിച്ചേ ഇതന്നെ ഒരു പരിപാടിയിന് ഇപ്പൈയ് കൊറച്ചൊന്നും അല്ലല്ലോ
അതന്നെ
ഇത്പ്പെ എ ആഹ് അതൊക്കെ കഴിഞ്ഞു അത് കഴിഞ് ഇഞ്ഞ് വൈകുന്നേരക്കക്കെല്ലേ വൈകുന്നേരം അപ്പം ഞാൻ ഇന്നലെ കീശേരി പോയപ്പോ എന്താക്കി കിണ്ണത്തപ്പം പറഞ്ഞ സാധനം വാങ്ങി
ഇവിടെ ഇങ്ങനെ മഴ വരാൻ തുടങ്ങിട്ടോ
ഏഹ്
വെയിലൊക്ക പോയി
ഇവിടെ പിന്നെ മഴഒന്നും മില്ല വെയിലുണ്ട് നല്ല വെയിലുണ്ട് ഡ്രസ്സൊക്കെ ഉണങ്ങാനെയ് ഈ വെയില് തന്നെ ധാരാളം
ആഹ് ആഹ് ഇന്നാ ശരിട്ടോ
ആഹ് ഇന്നാ ഓക്കെ